ഹലോ
കേൾക്കാമോ കേൾക്കുന്ന്ണ്ടോ കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ ആ
ഹലോ
മയ ണ്ടോ അവിടെ
ആ ചെറിയ്യ ഒരു മഴ ഉണ്ടന്ന് പറയാം
ഓ വൽതായ്റ്റ് പെയ്ത്ട്ട്ല
വൽതായ്ട്ട് പകലൊക്കിണ്ടാരുന്നു ഇപ്പൊ മഴയില്ല അവിടെയോ
ഇവിടാ വല്ല്യെ മയൊന്നില്ല
ഉം ഉം വടേം അങ്ങന തന്നെ രാവിലെ നല്ല മഴ ആയിരുന്നു പക്ഷെ ഇപ്പം ന്നു തോർന്നു നിക്കുന്നു വൈന്നേരത്തെ പരിവാടിയോക്കം കഴിഞ്ഞോ
ആ കയ്ഞ് കൊണ്ടിരിക്കുന്നു
കഴിച്ചോ
കൈച്ചു
ന്നാ യിരുന്നു കഴിക്കാൻ
പത്തല് പത്തല്
ഉം ചോറ് വേണോന്നില്ലേ
ചോറ് വേണം ന്നില്ല പൊതുവെ രാത്രി ചോറ് കഴിക്കാറില്ല
ഓ നമുക്ക് ചോറ് വേണം
അതെന്താ
എന്ത് കഴിച്ചാലും ചോറ് കഴിക്കുമ്പഴാ തൃപ്തി
ഓ
അതോണ്ട് ചോറ് തന്നെ ങ്ങനെയങ്ങ് ആക്കും
അങ്ങനെ
കറി എന്തായ്രുന്നു
കറി മീൻ കറി ആയിരുന്നു
മംമം മം എന്നാ മീനാ
ഹ് അയ്‌ല അയ്‌ല
മം കറി ഒക്കെ വെക്കോ ഇവടെ എനിക്ക് സ ഇവടെ എനിക്ക് സാമ്പാറ് ഉണക്ക മീൻ വറ്ത്തത് കോവി സോരൻ
ഓ പിന്നെന്താ വേണ്ടത്
ഞങ്ങക്ക് രണ്ട് മൂന്ന് കൂട്ടെന്തെങ്കിലൊക്കെ ചെറുതായ്ട്ട് കറികള് ഞങ്ങള് വെക്കും
ഓ അപ്പുച്ചക്കെന്താ കഴിച്ചതന്യ
ആഹ് ഉച്ചക്കും വൈകിട്ടും ഞങ്ങക്ക് വല്ല്യെ മാറ്റവൊന്നും വരുത്താറില്ല
ഓ അപ്പൊ രാവിലെയോ
രാവിലെ ദോശയായ്രുന്നു
ഓ ദോശക്കെന്താ കറി കൂട്ടല്
ഏഹ് ചമ്മന്തി അരച്ചു
ഔ
രാവിലെ നാളത്തേന് ഇനീ പിന്നെ ശകലം കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് പൂരി ഉണ്ടാക്കാൻ കേക്ക്ന്ന്ണ്ടോ
രാവിൽ തന്നെ പൂരി ഓക്യാ
എന്തോ
രാവിലെ തന്നെ പൂരി ഓക്കെയാണോ
എങ്ങനെയെങ്കിലും ക്കെ ഓക്കെ ആക്കണം
അങ്ങനെ
ഓരോത്തർടെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ്
ഓരോ ദിവസത്തെയുംനമ്മുടെ കാഫിയൊക്കെ വരുന്നത്ഓ അപ്പൊ കൊറേ ആൾ കാരുണ്ടോ വീട്ടില്
ഇല്ല ഞങ്ങളുടെ വീട്ടില് പിള്ളേർടെ കാര്യമാണ് പറഞ്ഞത്‌ മൂന്ന് മക്കളുണ്ട്
ഹോ അങ്ങനെ
ആ അപ്പം മക്കടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഭക്ഷണം എന്നൊക്കെ പറയുമ്പോ അവർക്ക് പൂരി
അവിടെഎവിടെ ഞാൻ പഠിക്കേ ന്നു എത്രയിലാ എങ്ങനെ കോളേജിലാ ഞാൻ കോളേജിലാന്ന്
ആം ഭക്ഷണോക്കെ
ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുവോ ഭക്ഷണം കൊയ്യപ്പമില്ല ആയിമ്പത് ആയിമ്പത് എനിക്ക് ഇഷ്ടം ഇഷ്ട്ടപെട്ടാ ഞാൻ ചെയ്യും ആരും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഇണ്ടാക്കും
ഹഹഹ
എന്നതാ ഇഷ്ട്ടഒള്ളെ എനിക്ക് അങ്ങനെയൊന്നുല്ലഎരുവുള്ള എന്തും ഇഷ്ട്ട നല്ലമധുരമുള്ള ഇഷ്ടല്ല എരുവുള്ളത് ഭയങ്കര ഇഷ്ട്ട
ഉം ഉം എനിക്കും അങ്ങനെയാ
ആഹ്
എനക്ക് ഇച്ചരേ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ പ പച്ചക്കരച്ച് തേങ്ങ അരച്ച് കറിവെയ്യ്ക്കണം അങ്ങനെയുള്ള സാധനങ്ങളെക്കാട്ടിലും ഒക്കെ
മുളകിട്ട കറികള്. എരിവുള്ളത് ഇച്ചിരി മൊളക്കു- പ്പൊടിയും മൊളക്കിന്റെ മയം ഉള്ളതൊക്കെയാണ് താല്പര്യം.....
മ്മ്
ചക്ക ചക്കപ്പഴം അത് ഇഷ്ടവണോ?
ചക്ക വല്ല്യ ഇഷ്ട്ടല്ല മീൻസ് അ. അതിനോട് അങ്ങനെ വല്ല്യ മോഹം., താല്പര്യം, അങ്ങനെയൊന്ന് ഇല്ല.
ഇപ്പം കിട്ടാറുണ്ടോ നിങ്ങൾക്ക് അവിടെ?
ഇല്ല കൊറവാ?
ആ ആ മാങ്ങയോ.
മാങ്ങ ഇഷ്ട്ടാണ് ഭയങ്കര ഇഷ്ട്ടാ...
നിങ്ങക്ക് സീസൺ അവിടെ ഉണ്ടോ?
ആ
ഉം
അവിടെ
പിന്നെ ഇവിടെ നമ്മക്ക് എല്ലാ സാധനവും മീൻ ചക്കെ മാങ്ങായോക്കെ ഇഷ്ടം ഇഷ്ട്ടം പോലെയുണ്ട്. ഇപ്പണെങ്കിൽ മഴ ആയപ്പോഴത്തേക്ക് ഒരുപാട് വീണ് പോകാനും തുടങ്ങി.....
അങ്ങനെ.
നമ്മക്ക് അതൊന്നും ചെയ്യ്തു വെക്കാൻ പറ്റുന്നില്ല.... പിള്ളേര് സ്കൂളിൽ പോയിട്ട് വരുമ്പത്തേനും. പിള്ളേരുടേതായ കാര്യങ്ങള്
മ്മ്
മഴയായി കഴിയുമ്പോഴത്തേക്കും. തുണിയുടെ പുറകെ വീട്ടിലെ പണികൾ കൂടി വരുന്നില്ല. അപ്പം ഒരു ചക്കയൊക്കെ കിട്ടിയാലും നമ്മുക്ക് ഒരു രണ്ടായ ഒരാഴ്ചൊക്കെ കൂടുമ്പോ ഒരു ചക്കയിലൊക്കെ എന്തെങ്കലുമ ഒക്കെ പണി. ചെയ്യാം. എന്നുള്ളതല്ലാതെ.... ഇപ്പോ ഇച്ചിരി ഇട്ട് വറുത്ത് വയ്ക്കാനോ അല്ലെ ഇച്ചിരി പരട്ടി വയ്ക്കാനോ ഒന്നും പറ്റത്തില്ല.
അങ്ങനെ അങ്ങനെ.
ഉം പേക്കും ഞങ്ങളൊക്കെ ചക്കടെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ ചക്കക്ക് ചക്ക കപ്പ ചേനാ ചേമ്പ് കാച്ചിൽ അങ്ങനെയൊന്നുള്ള സാധനങ്ങൾ ഒട്ടും വിട്ട് കളയുന്ന ആൾക്കരല്ല ഇതെല്ലാം പുഴുങ്ങേ വേവിക്കേയും..
ഓ അങ്ങനെ.
ഉം അവിടെയോ നിങ്ങളടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
ഇവിടെ ഉമ്മയുണ്ട് ഉമ്മാമേണ്ട് ഉപ്പാപ്പേണ്ട്.
ആഹ
പിന്നെ രണ്ടനിയത്തിമാരുണ്ട് പിന്നെ എടക്ക് ഈ ലീവുള്ള ദിവസം ഉമ്മായുടെ അനിയന്മാരുണ്ട് അവരുടെ ഭാര്യ മാരും ഉണ്ടാവും
ആ
പിന്നെ അവരെ മക്കളുണ്ടാവും.
അങ്ങനെ ഇപ്പൊ ഒരു അത്യാവശ്യം വലിയ കുടുംബം.
ആ കുറച്ച് വലിയ കൂട്ടുകുടുംബ.
ആ ഓക്കെ എന്ത് പഠിക്കുന്നു?
ഇപ്പൊ ഞാൻ ബി എ ഇംഗ്ലീഷ്.
ആ.
ആ
അപ്പം
നിങ്ങ എത്ര വരെ പഠിച്ചു
ഞാന് പ്ലസ് ടു കഴിഞ്ഞ് ഫോട്ടോഷോപ്പ് അക്കൗണ്ടിങ്ങ് ആയിരുന്നു. അപ്പം ഉ അക്കൗണ്ടൻസി എടുത്ത് അക്കൗണ്ടിങ്ങിന്റെ അത് കൊമേഴ് ഇപ്പോഴ്‌ത്തെ അക്കൗണ്ടിങ് അക്കൗണ്ടൻസി ഒക്കെ കെയിഞ്ഞ് ഇപ്പത്തേക്ക് പ്ലസ് ടുവിൽ ഇവിടങ്ങ് സ്റ്റോപ്പായി.
ഒ ഓ
അത് കെെഞ്ഞൈഞപ്പം പിന്നെ ഞാന് ഹ് ഹ് ഹ് കംമ്പ്യൂട്ടറ് ഒന്നുങ്കൂടൊന്ന് സെറ്റാകാൻ മേണ്ടിയിട്ട് ഇങ്ങനെ പോയി പഠിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അക്കൗണ്ടിങ്ങോക്കെ ഒന്നായി വന്നപ്പത്തേക്കും പിന്നെ ഫോട്ടോഷോപ്പെട്ത്ത്ന്ന് കൊറോണ ഒക്കെ വന്ന് സമയൊക്കെ ആയപ്പത്തേക്കും ഫോട്ടോഷോപ്പിന്റെ ഒരു ഇതിന്റെ ഒരു ഐഡിയ വന്നപ്പം അതങ്ങ് പഠിച്ചു.
ഓ
അങ്ങനെ പഠിച്ച് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു നാല് അഞ്ച്മാസം. ഇപ്പം നുമ്പ് വരെ ഇപ്പഴും അത് വ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഏ ഒരു ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം വന്നപ്പം ഒരു ലീവ് എടുക്കണ്ട് വന്നു
അങ്ങനെ
ഉം ഇപ്പൊ ഒരു റസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ഓ
റെസ്റ്റെന്ന് പറഞ്ഞെെെഞ്ഞാൽ നമ്മൾക്ക് വീട്ടില് റെസ്റ്റൊന്നുല്ല. എർങ്ങി നടക്കാനും പിന്നെ ജോലിക്ക് പോകാനും ഒന്നും ഉള്ളെ ഒരു ആവതില്ലാ വീട്ടിലിര്ന്ന് അത്യാവശ്യക്കെ എല്ലാം ഒന്ന് ചെയ്ത് പെറ്ക്കി ഈ പിള്ളേരെ കാര്യം ഇപ്പൊ നോക്കുന്നുന്നുള്ള ഒരു ശറ്ജറി കഴിഞ്ഞു അതുകൊണ്ട്.
കേക്കാവോ ആ കേൾക്ക്ന്ന്ണ്ട്.
ആ
ട്ടിലെന്തായാലും പണി യെന്നെയാന്നല്ലേ?
വീട്ടിപ്പണിക്കൊരു കുറവും വരത്തില്ലല്ലോ മൂന്ന് പേര്ടെ കാര്യങ്ങള് തന്നെ ഒത്തിരി പണികള് വര്ന്ന്ണ്ട് പിന്നേന്ന് പറഞ്ഞാ വീട്ടിലെ ചോറും കറിയും അലക്കും തൊടയും വാരലും തൂക്കലും എല്ലാം ഒന്ന് കഴിഞ്ഞ് നമ്മ്ടെ കുളിം ബാത്റൂമ് കഴുക്കം വരെ കഴീബത്തേക്ക് ഒരു ദിവ്സാവുമ്പം നമ്മള് ഒത്തിരീ പണി ആയില്ലെ
ഓഹ്
ഉം പിന്നെ ഇവരുടെ തുണികളൊക്കെ ഒണങ്ങിയെട്ക്ക്ണെത് തന്നെ ഒരു വല്യ പണിയാണ് യൂണിഫോമൊക്കെ ആണെങ്കിലും ഓരോ ദിവസം ഓരോത്തർക്ക് ഓരോന്നാണ് ഓരോ ഗ്ലാസ്സുകളില് പല കളറ്കളാണ് എല്ലാം ഒന്നിച്ചിട്ടലക്കാം പറ്റത്തില്ലാ
പിന്ന
ആഹ്
നിങ്ങൾക്ക് ഈ വീട്ടില് എത്ര ആള്ണ്ട്
ഏഹ്
നിങ്ങൾക്ക് വീട്ടിൽ കുറെേ ആളുണ്ടോ
ഞാനിപ്പം താമസിക്ക്ന്നത് വേറെയാണ് ഞാൻ കല്യാണം കഴിച്ചു വന്നെടുത്ത നാല് മക്കളായിരുന്നു അതില് ഒര് പെണ്ണും മൂന്നാണ്ങ്ങളും
ഓഹ്
അപ്പൊ അവരില് ഒരാള് പെങ്ങള് കെട്ടിച്ചു വിട്ട് പിള്ളോരൊക്കെ ആയി എന്റെ പ്രായം ഉള്ളെ ആഹ് മക്കളൊക്കെ ഒണ്ട് അവർക്കും കൊച്ചുമക്കളൊക്കെ ഒൺ ണ്ട് അവരൊക്കെ വലിയ ഏജിലുള്ളവര പിന്നെ രണ്ട് മൂന്ന് പേര് രണ്ട് മൂന്നാമ്പിള്ളേരൂടൊണ്ട് അയ്ല് രണ്ടാ ഒ മൂത്തെയാളും മാറിയിട്ടുണ്ട് രണ്ടാം രാള് മാറീട്ട്ണ്ട് ഇപ്പം മൂന്നാമത്തെ ആള് മാത്രം കുടുംബത്തിലാെള്ളൂ എല്ലാ മാറി മാറി ഓരോത്തര് കുടുംബം ഒക്കെ ആയിട്ട് സെറ്റ്ലായിട്ടിരിക്കുന്നു
ഓഹ്
അപ്പൊ ഞങ്ങളിപ്പ മാറിട്ടാണ്ള്ളത് ഞങ്ങടെ ഞാനിപ്പ താമസിക്കുന്നടത്ത് എൻ്റെ ഈ മൂന്ന് മക്കളും കെട്ടിയോനും ഞാനും
അങ്ങെനെ ഇപ്പം കൊർച്ച് പണി കൊർഞ്ഞിട്ടുണ്ടാവും അല്ലേ
പണി കൊറവല്ല കൂടുതലും അല്ല ആരേം ബോധിപ്പിക്കെണ്ടാന്നുള്ളൊരു ഒറ്റ ഇത് ത് മാത്രേ ഒള്ളൂ കാര്യം പണിയുണ്ട് എല്ലാരുടേം ഒപ്പം ആണെങ്കി നമ്മൾ എല്ലാരേം അത് തൃപ്തിപ്പെട്ത്തൽ നിക്കണം ഇതെന്ന് പർഞ്ഞാ ഒരൂസ് ചെയ്തില്ലെങ്കിലും നമുക്കാെരു ബുദ്ധിമുട്ടാണെയ്നും കൊഴപ്പവില്ല അത്യാേള്ളൂ പിന്നെ തന്നെ മൂന്ന് പേരെയും നമ്മൾ ഓടിക്കൊണ്ട് പോകുന്നു നമ്മ്ടെ കാര്യങ്ങള് അപ്പു അമ്മയാണേല് കുർച്ച് ബുദ്ധിമുട്ട് ശരീരത്തിനൊക്കെ വന്ന്കഴിയുബോ നമുക്ക് തന്നെ ഓടിക്കുബോ ഉണ്ടാവുന്ന ഒരു പാട് മാത്രേള്ളൂ വേറെ കുഴപ്പൊന്നു ആഹ് ഓക്കെ ഉപം